ഹ സുഖണോ?
കേൾക്കുന്നുണ്ട് ആഹ് സുഖം
ആ തർക്കില
ഇല്ല തിരക്കുന്നില്ല
ത്ത തിരക്കൊക്കെ ഉണ്ടാവൂലോല്ലെ ചായൊക്കെ കുടിച്ചോ ആഹ ആഹ ചായ കുടിച്ചോ
ചായ കുടിച്ചുകൊി
ആഹ ആ പിന്നെ എന്തെല്ലാം വർത്തനം ഉം മക്കളൊക്കെണ്ടോ സ്കൂളി പോയൊ പോയിലെ ഉം മ മക്കള ഇന്റെ ഒരു മോന സ്കൂള് പോയി ഇനിതാ അടുത്ത ആള് മാറ്റി നിക്കുന്നുണ്ട് മോൻക്ക് പിന്നെ പത്തരക്കാണ് ക്ലാസ് അപ്പൊ പിന്നെ ഇവിടെ അടുത്തന്നാണ് സ്കൂൾ നടക്കാനേ ഉള്ളൂ രണ്ട് മൂന്ന് വീട അപ്പുറത്താണ്
ഉം ഉം
പിന്നെ ഓനി പോവാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്
അ
അങ്ങനൊക്കെ
ആ ഇവിടെ എൻ്റള് എനിക്ക് മൂന്ന് പേരാ മൂന്നു പേരും പോയി
ആണ്ല്ലേ എനിക്കും മൂന്നാള്ണ്ട് പക്ഷെ ഒരാള് ചെറ്താണ് രണ്ട് വയസ്സായിട്ടേയുള്ളു ഒരാൾ എട്ടില് ഒരാള് മൂന്ന് നാൽല്
ആഹ ആാ
അങ്ങനൊക്കെ
ചായ കുടി കയിഞ്ഞോ
ആ ചായുടിച്ച് രാവിൽ തന്നെ ഞ്ഞി ഒരു പോയന്റെ ബേക്കിതന്നെ ഞങ്ങളെ കൂടിയണ്ട് കയിച്ചതാ കാരണം ഇതിങ്ങനെ നമ്മളിങ്ങനെ കാത്തു നിക്കുമ്പോഴേ നമ്മളെ പണികളൊന്നും കഴിയൂല
ആ ശരിയാ
അപ്പൊ പിന്നെ ചായ കുടിന്തൊക്കെ വേണ്ട് കയിഞ്ഞ്
ആ ഹ
ന പണികളൊക്കെ ഉണ്ട് പിന്ന അ ആക്കളെ വൃത്തിയാക്കാനും
ഉം ഹ്മ്മ്
അച്ചല് തുടക്കിയല്
ആ
ഉ ഉച്ചക്കത്തേക്കുള്ളതൊ കായോ
ഇല്ല ഉച്ചത്തേക്കാ രാവിലെ രാവിലെ ക്കത്തേക്ക ആക്കി ോടുത്തട്ട
ആ ആ അപ്പൊ രാവിലെ മക്കക്ക് ചോറ് വേറെ ആകി ല് അതുപോലെ ഉച്ചക്കത്തേക്ക് വേറെക്ക കഴിഞ്ഞ
അല്ല അത് ഞാൻ കുറച്ച് വെച്ചതാ വേദ വേഗം വെച്ച് കുക്കറിൽ കൊർച്ചിട്ട് വേഗം അങ്ങ് ആദ്യം വെക്കും പിന്നെ സാവകാശം നമ്മുക്ക് ഇച്ചിരി ചൂടോടു കൂടി വേണം
ആഹ് അങ്ങനെ ഉണ്ടല്ലേ ഇവിടെ ഞങ്ങക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ മഴ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കേടു വെരണ പ്രശ്നം ഇല്ലല്ലോ അതോണ്ട് പിന്നെ ഞങ്ങ ഒന്നായിട്ട് ഒറ്റ ട്രിപ്പ്ല്ലാംല്ലാണ്ട് വെക്കും പിന്നെ വൈകുന്നേരം ആർക്കും ചോറ് വേണ്ടാല്ലാവർക്കും ചപ്പാത്തിയോ പത്തിരിയോ പുട്ടോ അങ്ങനത്തെ എന്തെങ്കിലും മതിയോ അതുകൊണ്ട് പിന്നെ
ആഹ് ഹഹ് ഹഹ
ആരു അങ്ങനെങ്ങട്ട് കയ്ക്കൂല വൈകുന്നേരം എന്ന നേരത്തെ കഴിക്കുകയും ചെയ്യും മരുവിന് മുന്നേ തന്നെ കഴച്ച് ഞങ്ങള്
ആഹ
ല്ല രാത്രി ഫുഡൊന്നും കഴിക്കൂല
ആ ആ ആ
ഉ അതുകൊണ്ട് പിന്നെ അതിലവേണ്ട് കഴിയും
ആ ആ ആ അച്ഛ അമ്മ അവര് പ്രായമ ഉള്ള ആയൊണ്ട് ഞാാനിനെ ചൂടോട കൂടി അങ്ങോട്ട് കൊടുക്കാൻ നോക്കും
ഇല്ല ഞങ്ങളെന്നെ ഉള്ളു അപ്പൊ പിന്നെ അങ്ങനെ മതി
ആഹാ ആഹ് ഞങ്ങള്ൾ തന്നെയ ആകുമ്പോ ഞങ്ങ എങ്ങനെയാണ് ചെയ്തോണ്ടിരുന്ന രാവിലെ ഒരെപ്പ് വെച്ച് കഴിഞ്ഞ പിന്നെ പിള്ളേരങ്ങ് പോയി പിന്നെ ഞാൻ തന്നെല്ലെണ്ടാവൂ
ആ ആ
അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് പോവല്ല അപ്പൊ അവരള്ളപ്പം
ആ അതെ പിന്നെ അവരെ പരിഗണിക്കാനല്ലോ കാരണം അവർക്ക്ങ്ങനെ ആ അങ്ങനെ ചില ആൾക്കാര് ഇവിടെ ഞങ്ങൾക്കുണ്ട് ഇവിടെ അടുത്ത് എളാപ്പന മക്കൾ അങ്ങനൊക്കെ ഉണ്ട് ചൂടുള്ളതേ പറ്റുള്ളൂ അപ്പൊ ഇങ്ങ അങ്ങത്തെ ചോറൊക്കെ പറ്റുള്ളൂ ഈ രാത്രി മഴൊക്കെള്ള ടൈമിലാണ് അതും ചെൽപ്പൊന്നു യ്യ വെച്ചത് പറ്റൂല കുക്കറിൽ വെച്ചത് പറ്റൂല ന്നൊക്കെ പറയല്ണ്ട് അപ്പൊ ഞങ്ങള് വിചാരിക് ആവു അങ്ങനൊ ആവുമ്പോൾ എടങ്ങാറായിപ്പോവും പെണ്ണുങ്ങള് കുടുങ്ങി
പിന്നെ ഗ്യാസായി ഗ്യാസല്ലേ കുക്കറില ആയൊണ്ട് പിന്നെ എളുപ്പമാണല്ലോ
ആഹ് അല്ല ചെലർക്ക് അതും പറ്റാത്തോല് ഇണ്ടാവും അത കാണ് ഈ ഉട്ടി പിടിക്കുന്ന ആ ചോറ് അങ്ങനത്തൊക്കെ ആകുമ്പോ ഒരു പ്രശ്നാണ് അ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നില്ലേന റൈസ് കുക്കറിലേക്ക ഇറക്കി വെക്കേ അല്ലെങ്കിൽ കുക്കറിൽ വക്കൊക്കെ ചെയ്യ
അത് കുക്കറിൽ വെച്ച് കറക്റ്റ് പാകത്തിന് അടിച്ചെടുത്ത് അത് നല്ലോണം വെള്ളക്കൊഴിചൂറ്റി കഴിഞ്ഞാ ചോറൊ
ഞങ്ങളും അതേമാരിപ്പൊ എവടേങ്കേലൊക്കെ പോയി ഒന്ന് ലൈറ്റ് ആയിട്ടൊക്കെ വന്നക്കാണെങ്കിലൊ ഞാനും അങ്ങനൊക്കെ ചെയ്യലൊക്കെണ്ട് അപ്പൊ ഇൻക്കത്ര അവരയ്ന് വെന്ത്ന്ന് വിചാരിച്ചിട്ട് അങ്ങ പ്രശ്നം അങ്ങനത്തൊന്നുല്ല ഇവർ
ആ് വെന്ത് കഴിഞ്ഞാ ആർക്കും വേണ്ട വെന്ത് കഴിഞ്ഞാ ആരും കഴിക്കൂല എല്ലാർക്കും മട്യ മക്കക്ക് വരെ മട്യ കഴിക്കുന്നെ ഞാൻ പിന്നെ പാകത്തിന് എടുക്കും
ഞങ്ങൾക്കൊക്കെ വ്ടെ നല്ല വെന്താ ചോറായാൽ മതി ഇവർക്കൊക്കെ അങ്ങനെ വേവാത്ത ചോറ് കാണുമ്പോ ഇവർക്ക് ആർക്കും പറ്റൂല
അതെയ എനിക്കന്നാ പയറ് മണി പോലെ കെടക്കണം ചോറ്
ഏ ഞങ്ങൾക്കൊന്ന ആ ഞങ്ങൾക്കൊന്നും അങ്ങനല്ല ഞങ്ങൾക്ക് നല്ലണം എന്താ
കഴിക്കൂല കഴ പിന്ന അത് കളയൻ തില്ല അതുപോലത്തെ അവസ്ഥയോ
ആണ്ല്ലേ ഞങ്ങക്ക് പിന്നെ നല്ല പയർ മണി പോൽത്തെ കണ്ടിക്കാണ്ന്ന്ണ്ടെങ്കില് എന്തട്ടാ അത് ഇങ്ങനെ നോയിക്കോ നല്ല വന്ത് നല്ല ചോറ അയിലേക്ക് കറിം കൂ ക്കി തിന്നുമ്പോ നല്ല രസാണ്ന്ന് പറയും മറ്റേതാവുമ്പോ കറ്യൊന്നും ാണ്ട് യോജിക്കൂലന്ന് പറയും ആ അതെ അതെ എന്താണ് ഉച്ചകത്തേക്കെ എന്താ കരക്കാനൊക്കെ കിട്ടിയോ
ആഹ് ഉച്ചത്തേക്ക് മീന് ഉണ്ട് മീൻ കറി വെക്കണം മുറിച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ചായ കുടിച്ചിട്ട് ചെയ്യാന്ന്ോർത്തിരിക്കുവ ഉ
ഞങ്ങക്കൊന്നും കൊറച്ചായി ഇപ്പ മീനൊന്നും കിട്ടീട്ട് മീനൊന്നു അങ്ങനെ കിട്ടേല്ല എന്താ ട്രോളിങ് എന്താണെന്ന് തോന്നുന്നു എന്താന്ന അറിയില്ല ഇപ്പൊ മീൻ അങ്ങനെ കിട്ടാത്തന്ന് ആഹ നല്ല വാല്യു ആണ് കിട്ടുന്നുല്ല ഉം ഇള്ളതൊക്കെ ചെറിയ ചെറിയ നത്തോല്യാ അ അതുകൊണ്ട് പിന്നെ അങ്ങനത്ത ഒന്നും രാവി മുറിച്ചുവൊക്കെല്ല നടക്കൂല്ല അത് കുറച്ചൊക്കെ വൈകിട്ടൊക്കെ നടക്കൂുള്ള മക്കൾ സ്കൂളിൽ പോക്കും പിന്നെ അയൻ്റെടേല് ചെറ്ത് എനീക്കലൊക്കെകൂടിയാകുമ്പളേ
ആ
മൈ അരച്ചിട്ട് അങ്ങത്തെ കൊണ്ടണ്ട് അതപ്പ പക്ഷേ ടേസ്റ്റും ഇല്ല ചെറിയ മീനുകളൊന്നും പ്പൊ ആ അതോണ്ട് പിന്നെ പറയൂ വെറത അങ്ങ് പൈസ നല്ല വലിയാണല്ലോ അതുകൊണ്ട് പിന്നെ പറയും അന്ന് വെറുതെ വാങ്ങിയിട്ട് ഒരു കാര്യം ഇല്ലയന്ന് പറയാ
ആഹ ആഹ പക്ഷെ മീൻകറി നിർബന്ധം ഉള്ളവർക്കൊക്കെ അവർക്കൊക്കെ കൊറച്ച് മീൻ വേണം
ആഹ ആഹ ഉ പിന്നെ ഏ ചെറിയ ആൾ അത്രല്ലാ പഠിക്കുന്നേ ആണല്ലേ ആ എന്റെ മോനും ഏ മദ്രസേല് നാ നാലിലും സ്കൂൾല് മൂന്നിലും ഉംഓന് പോവാൻ വേണ്ടി റെഡി ആവുന്നേ ഒള്ളു
ആഹ് അടുത്തായിരിക്കൂല്ലേ
ആ അടുത്തന്നാണ് ഇവിടെ രണ്ട് മൂന്ന് വീട് അപ്പുറത്ത് ഉം ഇതിലേക്കൂടെ ഇങ്ങനെ കേറ്കാണെ രണ്ട് മൂന്ന് വീട് അപ്പുറത്തേ ഉള്ള റോട്ടിന് പോകവാണെന്നുണ്ടെങ്കില് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനൊന്നും ഇല്ല. അത് കയറ്റത്ത് തന്നെ ഞങ്ങള് കയറ്റത്തിന്റെ അടിയിലും. സ്കൂള്ൾ കായറ്റത്തിന് മുകളള്ളോ അത്ര
ഉം ഉ ഉ ഉം മഴയുണ്ടോ
ഇന്നും ഇന്നലെ നല്ല വെയില് അപ്പ അത് ഇങ്ങനെ പറയേനു ഇപ്പൊ ഞാന് ഏ അരിയും ഗോതമ്പൂ ഇപ്പൊ ഇല്ല അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകിടേന ഒന്ന് ഇന്നല ഇന്നൊക്കെ അല്ല വെയിലയതൊണ്ടേ ഉം അക്കെ ഞാൻ ഇപ്പ അന്നപ്പോ രണ്ട് വെയില് ഇതിന് മുന്നേ കിട്ടിയ ആ ടൈമില് കേക്കും ഉണക്കും പൊടിപ്പിച്ചൊക്കെ അപ്പൊ പിന്നെ ഉം അല്ലാണ്ട് നടക്കുവ വൈകുന്നേരം എല്ലാവർക്കും ചപ്പാത്തി ഇതും കിട്ടണം മക്കൾക്കും അത് ഞാനും പ്യാപ്പിളി മാത്രേ ഉള്ളൂ ഇ പക്ഷേ ഏത് ചപ്പാത്തി കയക്കലേ മക്കള് കഴിച്ചസ്ഥിക്ക് കൂടെ കഴിക്കല് തുടങ്ങിയപ്പോ പിന്നെ എല്ലാർക്കും വേണം
ചപ്പാത്തി എല്ല ആ
പിന്ന ഒന്നും കഴിക്കൂല വൈകുന്നേരം മരവിന്റെ ടൈമിലത് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കൂ
ആ
ആ അങ്ങനെക്കാണ് ഉം ങ്ങനെ ഭർത്താവ് ങ്ങനെ നമ്മടെ നാട്ടി തന്നാണോ?
ഇല്ല ഭർത്താവ് ഇവിട ഇല്ല നാട്ടിലില്ല പൊർത്ത ഉം അപ്പ ഞാനും മക്കളും എന്തോ
ഇന്റെ ഭർത്താവ്ടെ നാട്ട് തന്നെ ആണ്
ആഹ് ആഹ് ആഹ്
ഫുഡ് കഴക്കാൻ വരും
ആ
ഉം
അടുത്തെന്യ പണി.
ആ അടുത്തന്നാണ് പണി അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്ക് വേരോ ഹോട്ടൽ ഫുഡ് അങ്ങനെ കഴിക്കൂലേ ഞങ്ങള് പറിം ഞങ്ങക്കെക്കെ എ ടക്കടക്കക്ക് ഒരു ഹോട്ടൽ ഫുഡക്കെ കിട്ടിയാമതി ഇങ്ങൾക്കൊക്കെ കിട്ടീട്ടാ ണ്ന്ന്പറിം
ആഹ് അത് സ്ഥിരം കഴിക്കുമ്പോ അവർക്കത് പ്രശ്നാരിക്കും നമ്മള് വല്ലപ്പോഴൊക്കെ ആഹ്
ഇക്ക് വര പോകും അല്ലെങ്കിൽ ദൂരെ കാണുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോകുമ്പോ ഉണ്ടാക്കി ഞൻ കൊടു േകല ആഹ ഫോട്ടട്ത്ത് വ്ടാനയക്കേ ചെയ്യ്ല പിന്നിം നമ്മളെ കൂടൊക്കെ പൊർത്തേക്കൊക്കെ വരും പ്പോ എന്തേലും കഴിക്കാന്നല്ലാണ്ട് അതന്നെ ചോ ചോറ് അങ്ങത്തൊന്നും കഴിക്കൂല്ല ഹോട്ടൽന്ന് കാരണം അന്നുഇഷ്ടല്ല വയറിന് വയങ്കര എടങ്ങാറാണെന്ന് പറിം
ആ ഹാ
അങ്ങനെന്തെലുക് കഴിക്കുംന്നല്ലാണ്ട് അതൊന്നും ഇഷ്ടമല്ല വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താല് അത് മതിയ അപ്പ ഞങ്ങ എന്തെിലൊക്കെ കഴിക്കാനൊക്കെ ബൂദി ആമ്പോ ഞങ്ങള്ൾ പറയല്ലോ ഹോട്ടലിന്ന് കഴിക്ക അപ്പ റയും വോ ആതിനെകാലും നല്ലത് ഈ ഇവിടെ ഉണ്ടാക്കിക്കോ ഞാൻ സാധനം വാങ്ങിക്കൊണ്ടിരാന്ന് പറിയ. അത്രർക്കും ഭയങ്കര ദേഷ്യ ഓട്ടത്തെ ഉണ്ട്
ആഹ് ഒരു കണക്കിന് നല്ലതാ അത്.
ഉ അതന്നെ നല്ലതെന്നാണ് അത് പറൂ ഉം പക്ഷെ നമ്മള നമ്മള് ഹോട്ടല നിന്ന് ഫുഡ് കഴിക്കാന്ന പറന്നാവ ഒരു ദിവസ നമ്മള ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ വിചാരിച്ചിട്ടാ അപ്പൊ ഒരു പററി പക്ഷെ ആ റസ്റ്റ് എടുക്കല്റട്ട് കാര്യല്ല വല്ലപ്പോയക്കെ ഹോട്ടലന്നൊക്കെ വാങ്ങുന്നല്ലാണ്ട് അങ്ങനെ ഓവറ് പ്രോത്സാഹനം തരില്ല അതിനൊന്നും പക്ഷെ മ്മക്ക് വാങ്ങി തരൂ ട്ടോ ഒരങ്ങനെ കഴിക്കൊന്നും ചെയ്യൂല
ആ ആ
ഇന്ന് പറഞ്ഞാലൊക്കൊങ്ങി തരുംൊക്കെ ചെയ്യും
ആഹ് ആഹ് ആഹ് ഞങ്ങള് ഇല്ല ഞങ്ങള് അങ്ങനെ പുറത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല എനിക്കും ഇഷ്ടല്ല വിളി ക്കാരനും ഇഷ്ടല്ല പിന്നെ മക്കളെ ആ രീതിക്ക് തന്നെ അങ്ങ് കൊണ്ടുപോകുവാണ് പിള്ളേർക്ക് ഇഷ് ഇഷമാണെന്നാലും അധികം അങ്ങനത്തെ എന്താ ബിരിയാണി അങ്ങനത്തെ മറ്റയൊക്കെ കഴിക്കുവന്നല്ലാണ്ട് വേറെ അങ്ങനെ ഒന്നും പിള്ളേരും കഴിക്കില്ല എണ്ണക്കടികളൊന്നും പിള്ളേർക്കും ഇഷ്ടമല്ല ഇവിടെ ഞാൻ തന്നെ ആക്കി കൊടുക്കല
ആ
ഉം പരമാവധി അങ്ങനെ നോക്കുന്നുണ്ട് എന്നാല് ഈ വയറിന് കംപ്ലയിന്റാവുന്നേ ഗ്യാസ് സ്രി ഇക്ക് അങ്ങത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊണ്ട്
ആഹ്
പുറത്തെ ഭക്ഷണങ്ങളൊന്നും പിടിക്കില്ല പിന്നെ വല്ലപ്പോഴീ പറയുന്ന പോലെ എവിടെലോക് പോവാണെങ്കില് കഴിക്കുംന്നല്ലണ്ട് അങ്ങനെ പിള്ളേർക്ക് പറയുമ്പോ വല്ലാണ്ട് പറയുമ്പോൊക്കെ മേടിച്ചു കൊടുക്കുന്നു അല്ലാണ്ട് അങ്ങനെയൊന്ന് നമ്മൾ കഴിക്ക ച്ചലില്ലാ എനിക്കാണെ പൊർത്തെ ഭക്ഷണം തീരെ ഇഷ്ടല്ലാ
അല്ലല്ലേ
ക്ക് പറയുന്ന പോലെ ആ അങ്ങനെ ആ ഞാനും പരമാവധി അങ്ങനെയൊന്നും കഴി കിക്കാറില്ല എണ്ണക്കടികളൊക്കെ അല്ലേ നമ്മള് അപ്പൊ ഓരോ ന്യൂസും കാര്യങ്ങളെല്ലാം കേൾക്കുന്ന കൊണ്ടേ നമ്മള് പരമാവധി അങ്ങനെ ഇതിനെക്കങ്ങ് ഒഴിവാക്കി അങ്ങ് പോകും പിന്നെ മക്കള് നിർബന്ധം പിടിക്കുമ്പോ മാത്രം മ
ഇവിടെ എല്ലാർക്കും ഇഷ്ടാണ് പക്ഷെ ഇതാണ് നമ്മള പിന്നെ അങ്ങനെ എല്ലാ ഹോട്ടൽന്ന് അങ്ങനെ ഒന്നും കഴിക്കൂലാട്ടോ കാരാണോ അത് ദേ ക്കില്ല ബായ് ഹോട്ടലൊക്കെ കണ്ട് ബോധ്യപ്പെട്ടാ മാത്രേ പോയി കഴിക്കുള്ളു അങ്ങനൊക്കെ ഇവിടെണ്ട് ഞങ്ങക്കിവിടെ രണ്ട് മൂന്ന് ഹോട്ടലുകള്ണ്ട് അത് അവിടൊക്കെ കേറി ഫുഡയ്ക്കും ഔ ആഹ് ബയങ്കരെ എന്താണ് അത് വൃത്തിയില്ല അങ്ങനെ ഇങ്ങനെ എവടെ പോവാണെങ്കി വരെ സമ്മയ്ക്കും
ആ ആ ഉം
ഉ ഇന്നാ ശെരി പിന്നെ വിളി
ആ അയിക്കോട്ടെ ശെരി